കേക്കാവോടാ ആ.. കേക്കാവോ
ആ കേക്കാട്ടോ എന്തുണ്ട് വിശേഷം, ഏ
പറഞ്ഞകേട്ടോ
എന്ത്
പറ്റിച്ചെന്ന്
ആ അത് ലേ ഞാൻ ഞാൻ മെസ്സേജ് അയ്‌ . ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പുറത്തു പോയീന്നുപറഞ്ഞില്ലേ പുറത്തുപോയില്ല, ഈ വന്നപ്പോത്തേക്കും തലവേദനേരുന്നു. ലേറ്റായി പിന്നെ മക്കടെ കാര്യങ്ങളൊക്കെ നോക്കിവന്നപ്പോഴത്തേക്കും ലൈറ്റായി അതെയ്ന് ഇന്നാ
ഞാൻ എടുക്കത്തു മില്ലായിരുന്നു, ഞാനും ഇത്തിരി തിരക്കായിരുന്നു.
അ.. ആ.. അതുകഴിഞ്ഞ് ഞാനങ്ങോട്ടുമെസ്സേജയച്ചല്ലോ കുറച്ച്.. ചെയ്തപ്പം മെസ്സജു ചെയ്തപ്പോ ഫ്രീ അല്ലാന്നുപറഞ്ഞല്ലോ.
രാത്രിയിലോ
അല്ല രാ രാത്രിയല്ല, ഞാൻ പോണേനുമുന്നേയായിട്ട്.
ആഹ്.. ആണോ
ആഹ്.. ഇന്നുപിന്നെ ഞായറാഴ്ച പോളിയോ കൊടുത്തില്ലായിരുന്നോ കൊച്ചിന്. ആൾക്ക് നല്ല ചുമയൊക്കെള്ള സമയമായണ്ട് അവരുപറഞ്ഞു, അപ്പ ടുക്കണ്ടാന്നുപറഞ്ഞു.
ആ ഇന്ന്ട് കൊടുത്തല്ലേ..
പ്പ ഇന്ന്പോയി കൊടുത്തു. ഇന്നുകൂടി യുള്ളൂന്നു പറഞ്ഞ് അവര് അപ്പ ഇന്ന് പോയി കൊടുത്ത് അപ്പ അതിന്റെ കരച്ചിലും ബീച്ചിലൊക്കെ ആയിരുന്നു ഒറങ്ങാനൊക്ക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഉച്ചക്കെക്ക അല്ലെങ്കി ആ ഇപ് ഇപ്പൊ കിടന്നുറങ്ങണേയാണ്, ഇപ്പൊ ഞാനൊരു ഏഴ്, ഏഴര ഏഴേമുക്കാലായപ്പോ കിടത്തിയുറക്കി ഇനി യെന്റെയുംമോന്റെയൊക്കെ ഫുഡുകഴിച്ച് എല്ലാ പാത്രക്കെ കഴികി കഴിഞ്ഞിട്ട് ആളെയെണീ പിക്ക്യൂ ഒരൊമ്പത് മണിയൊക്കെ യാവുമ്പോക്ക് എണീപ്പിക്കും ഉം ഉം പിന്നാ
ഉം വിശേഷം
വേറെയെങ്ങനെ പോണു മഴയില്ലേ.
ഇന്നില്ലായിരുന്നടാ
ഇന്ന് വെയിലായിരുന്നാ അയ്യൊ ഇവിടെ ഇവിട വെയിലുണ്ടായിരുന്നു ഉച്ചയ്ക്ക് വെയിലുണ്ടായിരുന്നു അതിനപ്പ തന്നെ മഴയും പെയ്ത് അപ്പ തന്നെ മഴക്കാർ വെച്ച് അപ്പ തന്നെ മഴ പെയ്ത്
ഇവിടെ ഇല്ലായിരുന്നു ഇത് രാത്രിയിലൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ഒരു അഞ്ചര മണിക്കൊക്കെ ചാറ്റലുണ്ടായിരുന്നേ
ആണല്ലേ ആഹ് അഞ്ചരക്കൊക്കെ ഉണ്ടായിരുന്ന് പിന്നെ കൊറച്ച് ച്ചേരം വെയിലുണ്ടായിരുന്ന് അപ്പൊഴേക്കും തുണിയൊക്കെ ഇട്ടൊന്ന് ഉണക്കിട്ട് പെയ്തൊ ആഹ് വെയിലന്നിട്ട് പിന്നെ മഴ ആയിരുന്നു വൈകുന്നേരം ഒക്കെ ഇങ്ങനെ മഴക്കാറ് നിന്ന് മഴ പെയ്ത് ഇപ്പോഴും ദേ ഇപ്പൊ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കു ക്ക മഴ
പക്ഷെ ഒരു കാര്യംണ്ട് ഇന്നുവേ ഞങ്ങളിവിടെ ഇല്ലായിരുന്ന കൊണ്ടാ വെയില് കേട്ടാ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുവൊക്കെ ജോലികള് നടക്കുമല്ലോ
ആഹ് അങ്ങനെ അങ്ങനെയാണ് അതെങ്ങനെയാണല്ലൊ ഇപ്പൊ കുട്ടികൾക്കാണെങ്കിലും സ്കൂളിൽ അവധി കൊടുക് ക്കുവോം ചെയ്യും അന്നത്തെ ദിവസം വെയിലായിരിക്കും മഴേന്നു പറയുന്ന സംഭവം ഉണ്ടാവൂല നമ്മൊന്ന് വെയിലിന നോക്കി കൊണ്ടിരിക്കുമ്പോളേ വെയില വെയിലിന നോക്കി കൊണ്ടിരിക്കുമ്പോ ഉണ്ടാവില്ല നമ്മ എവിടെങ്കിലും പുറത്തൊക്കെ പോകുമ്പ അന്ന് വെയിലായിരിക്കും
അതുകൊണ്ട് തുണി കഴുകാനൊന്നും പറ്റിയില്ല ഇന്ന്
ആണാ ഇനിയിപ്പോ നാളെ എങ്ങനെയാ നല്ലൊരു ഇപ്പ വെയിലാണെങ്കി ഒരു ദിവസം മഴ ആയിരിക്കും അങ്ങനെയാ ഇപ്പ കാലാവസ്ഥ പോണ കാലാവസ്ഥക്ക് തന്നെ അറിയില്ല ഞാനെന്താ ചെയ്യ ചെയ്യണേ എന്നുള്ളത്
കാലാവസ്ഥ പറയുവേ ഇന്ന് മഴ പെയ്യൂന്ന് പറഞ്ഞാ പെയ്യത്തില്ല
ആഹ് ആഹ് പെയ്യില്ല ആ ഞാൻ നാളെ പെയ്യൂന്ന്പറഞ്ഞ ചെലപ്പോ പെയ്യും ചെലപ്പോ അത് വെയിലായിട്ട് വരും. അങ്ങനത്തെ ടൈപ്പാണ് മറ്റേ നമ്മുടെ പഴേ കാലഘട്ടം അതായത് നമ്മുടെ ചെറുതിലേന്നൊക്കെ ക്ക പറഞ്ഞ് കഴിഞ്ഞാല് ഈ മാസങ്ങളിൽ നല്ല മഴ ആരിക്കും വെയില് കാണൂല ആഹ് നല്ല മഴ ആയിരിക്കും നല്ല ഒന്നും വെയിൽ നമ്മള് ആ വെയിലെന്ന് പറയുന്ന സംഭവമേ നമ്മള് കണ്ടിട്ടില്ല ഞാൻ എന്റെ മോനോടും പറഞ്ഞ് കൊടുക്കും ഞങ്ങടെ ചെറുതിലൊക്കയില്ലേ മഴാന്ന് പറഞ്ഞ് കഴിഞ്ഞാ അമ്മാതിരി തോരാ മഴയായിരിക്കും ഞങ്ങള് വെയിലും കൂടി കണ്ടിട്ടില്ല ഇത് നിങ്ങൾക്ക് അവധിയൊക്കെ കിട്ടണില്ലേ ഞങ്ങൾക്കൊന്നും അന്ന് അവ ധിയും കൂടി ഉണ്ടായിരുന്നില്ല എന്നും സ്കൂളി പോക്കായിരുന്നു
മഴയും നനഞ്ഞോണ്ട് പോണോ
മഴയും നനഞ്ഞും കൊണ്ട് പോയി തിരിച്ച് ചീന ആ വേഷത്തില ക്കെ വരുമ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾക്കൊക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോ നല്ല ഭാഗ്യം അല്ലെ കിട്ടിയേക്കണ ക്കളേന്ന് ഞാൻ പറയും
പക്ഷെ അങ്ങനല്ല നമ്മക്ക് അന്നത്തെ കാലമായിരുന്നു നല്ലത് ആലോയിച്ച് നോക്കിക്കേ
ആഹ് സത്യാണ് റോട്ടി കൂടെ പോണത് ഇങ്ങനെ അതില് വെള്ളം വെള്ളമൊക്കെ തട്ടിത്തെറി അത് അതൊക്കെ ഒരു രസമാണ് ഇപ്പത്തെ മക്കക്ക് എങ്ങാണം പുറത്തിറങ്ങിയ ഇപ്പൊ പറയും ആ മഴ പനി പിടിക്കും ചുമ പിടിക്കും ജലദോഷം വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങന ക്കൊരിതാണ്
ഇന്നത്തെ മക്കൾ സ്കൂളിൽ പോന്ന എങ്ങന വീട്ടീന്നങ്ങോട്ട് ഇറങ്ങും സ്കൂൾ വണ്ടി വരും കയറും സ്കൂളിൽ പോയി ഇറങ്ങും തിരിച്ചും അതുപോലെ
ആഹ് ഇപ്പൊ പിള്ളേരെ പൊറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തെങ്കിലും ഇറക്ക മണ്ണിലാണെങ്കിൽ നമ്മളക്കെ പണ്ടന്നൊക്കെ പറഞ്ഞ മണ്ണിൽ ഇങ്ങന ചെര്പ്പിടാണ്ടൊക്കെ നടക്കൂല്ലേ ചെര്പ്പ് നടക്കും എന്നിട്ടും നമുക്ക് അസുഖങ്ങൾ വന്നിട്ടില്ല അങ്ങനെയാണ് ഇപ്പത്തെ മക്കൾ
മുറ്റത്തോട്ട് റങ്ങിയ ചെരുപ്പ്ട് അതെ അതെ
ആ പ്രായയാ ആ ആ തെ പ്രായായ വീട്ടിലുള്ളവർക്ക് അങ്ങനെണ് പക്ഷേ പ്രമേ ആഹ് ഇതാക്കല് അങ്ങനെയന്ന് ഇങ്ങനെയന്ന് പക്ഷെ നമ്മുടെതിലൊന്നും ഞങ്ങളൊക്കെ പറയും ആ അതൊക്കെ പറയും ചെരിപ്പടാണ്ടൊക്കെ എത്രപ്രാവ്ശ്യം മണ്ണികൂടെ ചെളിലൊക്കെ നടന്നേന്റാണ് ചെളികൂടെ ഞാൻ ചവിട്ടി താത്തി ങ്ങനെങ്ങെ എന്തോരം നടന്നേക്കണ്
ഇവിടെ മോക്കാന്നെ ഭയങ്കര ഇഷ്ട മുറ്റത്തറങ്ങി മണ്ണ് വരാൻ ഞാൻ സമ്മയ്ക്കത്തില്ല ഇവിടെ വഴക്ക് പറയും അപ്പോ പിന്നെ നമ്മളായിട്ട് കൂട്ടത്തിൽ നിൽക്കാൻ പറ്റത്തില്ലല്ലോ
ആഹ നിക്കാൻപറ്റ ഇവിടെ തന്നെണ് ഇവിടെ തന്നെ ഇവിടെങ്ങനെണ് മണ്ണിലോന്ന് കളിച്ചയ്ഞ്ഞാല് നമുക്കത്ങ്ങനെ നമ്മ ക്കാഗ്രഹണ്ടാകും മക്കൾ നമ്മളെ പോലെ ആയിക്കോട്ടെന്ന് നമ്മുക്കാഗ്രഹണ്ടാാവും പക്ഷെ എന്തെങ്കിലും നമ്മള് തായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കി അവർക്ക് ഇഷ്ടപ്പെടൂല പിന്നെ നമ്മളായിട്ട് എന്തിനാരു പ്രശ്നത്തിന്ക്ക്ണത് അതൊണ്ടാണ്
ചളിയാക്കി മ കൈ മ ക്കെ അതായി ഇതായി
ഇതായി പിന്നെ എന്തെങ്കിലും അസുഖം വന്ന കഴഞ്ഞാൽ നോട്ട കൊറോവോണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് അത് പറയും പിന്ന ഭക്ഷണം ഭക്ഷണം ആ ഭക്ഷണം കൊറഞ്ഞാണ് എന്തെലും വെയിറ്റ് കോർഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കാത്തന്നെണ് ഒരു ദിവസം നിക്ക് സത്യം പറഞ്ഞാല് ഇന്ക് ദേഷ്യം വന്നിട്ട് ഒരുസം ഞാൻ പറഞ്ഞാരുന്നു എന്റെ വീട്ടിൽ പോയി തിരിച്ചു വന്നതെക്കും വെയിറ്റ്ല്ല കൊച്ച് എന്നാണ് ഈർക്കില് പോലെയി ഞാൻ പറഞ്ഞു ഞാൻ അത്രയും ബുദ്ധിമുട്ടുള്ളവര് ഇവിടെന്ന് നോക്കാം പറഞ് നോക്കിക്കോളാൻ പർഞ് അതവർക്ക് പറ്റൂല അതവർക്ക് നോക്കാൻ പറ്റൂല പറ്റൂല
അതെന്താങ്ങനെ ആ വീട്ടിൽ പോയപ്പോ അവര്ടെ ഇഷ്ടത്തിനങ് വിട്ടു കഴിക്കാന് കഴിക്കാനും സമയത്തിന് കൊട്ക്കത്തില്ല
പ്പാണെങ്കിങ്ങനെ സ്ട്രിക്ട് ഇല്ല പ്പോ ക്ക് കളിക്കാൻ ഇപ്പ ഞാൻ പഠിപ്പിക്കാനിരര്ത്തിയാലും പഠിപ്പിക്കാനിര്ത്തിയാലും എന്റെവാപ്പച്ചി ഞാനും തല്ലൂടു കൊച്ച് ഇവിടെ വരുമ്പോള ഫ്രീആവുന്നത് കൊച്ച് കൊച്ഛ്നെ വെുതെ വിട്ടൂടെ അങ്ങനിങ്ങനെർഞ് ഞാനും ബാപ്പച്ചിം തല്ലെടുതായിരിക്കും എന്റെപ്പച്ചിം ഞാനും തല്ലെടുത്തായിരിക്കും
അ അതുള്ളതാ നമ്മുടെ ഞാൻ ന്റെ അത് എല്ലാട്ത്തും അങ്ങനെടാ എല്ലാട്ത്തും അങ്ങനാ
എല്ലാർത്തും അങ്ങന്ന്നെണല്ലേ ആ
അവിടെ പോയ അങ്ങനെ അവര്ടെ ഇഷ്ടാ ഞാന് വള്ളതിലർങ്ങിയാ ആ അടിക്കാനേ വഴക്ക്റയുന്നതിന്റെമുൻപേ ഉമ്മയും പാപ്പായും വഴക്കറയും പിടിച്ചച്ച് വെച്ചേക്കും വഴക്കറയും അവളത് ചെയ്യട്ടെ നിനക്കെന്ത് ചോയ്ച്ചോണ്ട്
ആഹ അതാണ് ഇവിടങ്ങന് തന്നെ എന്തെല്ലട് അടിച്ചേനാ പറയും എന്തിനാട്ച്ചത് ഞാൻ പറയും പഠിക്കാത്തേനാ ഒക്കെ ഞാൻ അടിക്കും എല്ലാരെ ഞൻ ഇങ്ങനെന്നെ ചോയ്ച്ചിട്ടുണ്ട് നിങ്ങള നിങ്ങളുടെ മക്കളെയൊക്കെ പഠിപ്പി അടിച്ചേനല്ല വളർത്തിയത് അതുപോലെ തന്നെ എല്ലാ തള്ളന്മാരും മക്കളൊക്കെ അടിച്ച അതായത് പാപ്പാമാരെക്കാളും കൂടുതലും ഉമമ്മമാരാണ്
അതെ ആ നോ നോക്കുന്നത്
നോക്ക് നോക്കുന്നത്തല്ല നമ്മളിപ്പ പഠിപ്പിക്കാനിര്ത്തിയാ കൂടുതൽ തല്ല് കൊള്ള്ണത് ഉമ്മമാരെന്നാണ് ബാപ്പാമാരങ്ങനെ തല്ലൂല്ല എന്റെ അടുത്ത് ഇക്ക എന്നെ ചീത്ത പറയും നീ എന്തിന അവനെ അങ്ങനെ അടിക്ക്ണത് ഞാൻ പറഞ്ഞേ അവന് ത്ര ബുദ്ധിമുട്ട്ണ്ടെങ്കിൽ ജോലി ജോലിക്ക് രാത്രി പോവാൻ നേരത്തെ വന്നിരുന്നിട്ട് പഠിപ്പിക്കാൻ പറഞ് ഞാനർ ആ ഞാൻ പറിം ഇക്ക ന്റെടുത്ത് നിങ്ങളടും മ്മ ബാപ്പ ആ കൂടുലും തല്ലേക്ക്ണ് ഉമ്മാരല്ലേ എപ്പോഴും പറഞ്ഞേക്കാ ഉമ്മ അങ്ങനെ ചെയ്തു ഉമ്മ ഇങ്ങനെ ചെയ്തൂന്ന് എല്ലാമ്മ എന്റുമ്മ ഞങ്ങളിലും കൂടുതലും തല്ലിയക്കണ വാപ്പാ വടി എടുക്ക കൂടി ഞങ്ങക്ക് ഓർമ്മയില്ല ഞങ്ങളെ അടിച്ചതായിട്ട് ഓർമ്മയില്ല വാപ്പ വടിയെടുത്ത്
പക്ഷെ ഉമ്മായ അടിക്കുന്ന വളക്കുറ അതെല്ലാം അടുത്ത ഇപ്പോഴും അങ്ങനെ തന്നെ നടക്ക
എപ്പ അപ്പ അത് ഇപ്പോഴും ഇങ്ങനെ തന്നെയട ഇറ അത് പണ്ടത്തെ പോലെ തന്ന ഇപ്പോഴും ഉമ്മാര് തന്നെയാണ്
ഇവിടെയരുതനെ ഞാൻ അടിക്കാനെ പോകുമ്പോ എന്റെന്ന് പിടിച്ചുപേടിക്കും അടിക്കണ്ടന്ന് പറയും വഴക്ക് പറയും
ആരെങ്കിലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽഈ മക്കൾ വഷളായി പോകും ത്ശേ ഇപ്പത്തെ കാലം എടുത്തട്ടാ
അതെ ആ അന്നേരം ഞാൻ പറയാം ആരെങ്കും ഒരാളെങ്കിലും പേടി വേണം
ആ ആരെങ്കിലും ഒരാളെ പേടി വേണം
ഉം
ഇവിടെ എന്റെ മോന് എന്റെ പേടി ഉണ്ടായിരുന്നു എന്റെ ഉമ്മച്ചി എപ്പോഴും പറയും നി പേടിയണ്ട് പക്ഷേ ക്കാനോ വക്കത്തല്ലരാള് പക്ഷെ ഒറ്റ നൊട്ടങ്ങോടി പേടിയാണ് ആൾക്ക് ഞാൻ പറയാ എന്തെങ്കിലും ചെയ്താ അബാ ന്റെ അടുത്ത് പറഞ്ഞ കൊടുക്കൂന്ന് പറയുമ്പോക്കും വേണ്ട വേണ്ട ഉമ്മി വേണ്ട ഉമ്മി പേടാൻ തല്ലില്ലല്ല പക്ഷെ ഒരു നോട്ടത്തില് പേടി വരും എന്റെ ഉമ്മുച്ചിറയും നീ തല്ലിത്തല്ലിയാണ് അതിന്റെ പേടി പോയന്ന് പറയും
ആ അതെ അങ്ങനെയാ പറയുന്ന കൊച്ച്ങ്ങള് ഒന്നോ രണ്ടോ പ്രാവശ്യം അടിച്ചു കഴിയുമ്പോ അവർ ആ ഒരു ഇത്രയേള്ളൂ അടികൊള അച്ചി നേരംവേദ
ഇത്ര ആ ആ അത്തിനട്ട് പിന്നെ അത എന്റെടുത്ത് എറെ മോൻ പറയൂ ഉമ്മി തല്ലിയാലൽ എന്താ കുറച്ചുമ്പ പുന്നാരിക്കാൻ വരൂല്ലേന്ന് പറയും നമുക്കൊരു വിഷമാണ് തല്ലി കഴിയുമ്പോ തല്ലണ്ടരുന്നു പാവം എന്നാ മുഖം കാണുമ്പോ നമുക്കൊരു സങ്കടണ് സങ്കടം വരും ശരിക്കും മുഖം കാണുമ്പ എന്നാലും എന്നാലും കുരുത്തക്കേട് കാണുമ്പോ തല്ലി പോകും
പ്പ അന്നേരം നമക്ക് ദേഷ്യം വരുമ്പോ
ദേശ്യവരിമ്പ തല്ലി പോകൂ അത് തല്ലു
എന്ത് ചെയ്യാൻ പറ്റൂ അത് പണ്ടേ മുതല അങ്ങനെയ ഉമ്മാമാർ അങ്ങനെയെയാണ് അതിന് മാറ്റം വരാൻ പൊണില്ലാതാന്ന് തന്നാണ് അത്
ഒരിക്കലും മാറ്റം വരതില്ല ഇതുപോലെ ഇങ്ങനെ ഓരോരുത്തര് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോക്കോളൂ
കണ്ടിന്യൂ ചെയ്ത് പോക്കോളും പിന്നന്ന് പറഞ്ഞഞ് കഴിഞ്ഞാല് ഇപ്പത്തെ മക്കളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കള് ചീത്തായി പോകും ഉ റപ്പ നമ്മുടെ കാലത്ത്ന്ന് പറഞ്ഞ കഴിഞ്ഞാല് ത മോ വല്ലുമാമാരുണ്ടെങ്കിലും തല്ലിക്കോ എന്നുള്ള മന്റെ അങ്ങനെ പിടിച്ച ഇങ്ങനെ നിർത്തലാ മാറ്റടുത്തല്ല അങ്ങനെയൊന്നും ഇല്ലായിരു ന്ന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കുരുത്ത കേടണിക്കുമ്പോ ആരാണെങ്കിലും തല്ലു വരുന്നത് അതിപ്പ മാമാമാരായാലും മാമാമാരായാലും അമ്മായിമാരായണെങ്കിലും കുരു ത്തകേട് ആരണെന്ന് വെച്ച തല്ലും പക്ഷെ ഇപ്പന്ന് പറഞ്ഞഞ് കഴിഞ്ഞാല് നമ്മടെ മക്കള വേറെ ആതെങ്കിലും തള്ളിക്കനാ
ആ പറ്റത്തില്ല
സ സ പറ്റത്തില്ല സമ്മക്കൂല അതെല്ലാം സപ്പോർട്ടിന് വരയും ചെയ്യും എന്തിനാ തല്ന്ന് ചോദിച്ചത് അപ്പൊ പിന്നെ മക്കള് ചീത്താവാൻ വേറെ എന്തെങ്കിലും വേണ വേറെന്നും വേണ്ട
ആളുണ്ട് ചോദിക്കാ പു ന്നരിക്ക അവിടെതല്ല അടിയും ക കൊണ്ടിട്ട വന്ന് കിടക്കും ഉറങ്ങി കിടക്കുമ്പോ ഭയങ്കര വിഷമം വരും
ആഹ് സത്യം ഒറങ്ങി കഴിയുമ്പോ ഞാ ഇങ്ങനെ ആലോയിക്കും പടച്ചോനേ, തല്ലെണ്ടാറ്ന്ന് എന്തിന ഞാൻ തല്ലിയേത് ചെൽപ്പോ കര് എന്ത സങ്കടം വന്നിട്ട് കര കരഞ്ഞു പോകോ
ആ സത്യം അട എനിക്കും അങ്ങനെ തന്നെയാ
കരഞ്ഞു പോകും നമ്മള് പിന്നെ പറഞ്ഞ അല്ല അത് പണ്ടത്തെ പല്ലവി പോലെ തന്നെ പോവൂ ളൂ
ഓ ആ സത്യയാ വഴക്കുപറയെ ഇതിപ്പോ എന്തെങ്കിലും ചെയ്യുമ്പോ വഴക്ക കുറയത്തന്തക്കുമ്പോ വേണ്ടായിരുന്നു വേണ്ട വ ഴക്ക് പറയണ്ട നാളെ ഇത് തന്നെ ആവർത്തിക്കുന്ന അപ്പ
ഒന്ന് പറയുംഞാൻ ആദ്യം ആഫു അങ്ങനെ ചെയ്യത് മോനെ അങ്ങനെ ചെയ്യരുത് തോന്നും വീണ്ടും അതെന്നെ ചെയ്യുമ്പോ നമ്മുക്ക് നമ്മുടെ